ഹലോ ഹലോ
ആഹ് ല്ലേ
ഹലോ കേൾക്കാവോ? കേൾക്കാമോ? ഹാ ആഹ് ഓക്കേ ഓക്കേ
ഗുഡ് മോൺ ആഹ് എന്തൊക്കെയാണോ?
ആഹ് യാത്രയൊക്കെ പോയോ?
ആഹ് യാത്രയൊക്കെ പോയി.
ആഹ് ഞങ്ങളും വെക്കേഷനൊക്കെ ആയോണ്ട് യാത്രയൊക്കെ പോയി.
ആഹ്
എന്താ ചോയ്ച്ചേ കേട്ടില്ല?
പിന്നെ ആ വെക്കേഷന് അടിച്ചു പൊളിച്ചല്ലേ?
ആഹ് ഞങ്ങള് തെമ്മലൊക്കെ ഒന്ന് പോയി ചുറ്റി കണ്ടു രണ്ടു ദിവസം ആയിട്ടെ ഒള്ളു പോയിട്ട് വന്നിട്ട് അങ്ങനെ കൊറച്ച് തെരക്കൊക്കെ ആയിരുന്നു
ഉം പിന്നെ
പിന്നെ
അങ്ങനെ പോന്നു മക്കളൊക്കെ ഇണ്ടാവുമ്പോ അതൊക്കെ ഒരു രസമാണ്
ആഹ് ആന്ന് ആന്ന് എന്നേ പ്ലാൻ ചെയ്തായിന്ന് പോണം പോണംന്ന് ഇപ്പഴാണ് സമയം അട്ത്തെങ്ങന എന്നിട്ടവ്ടെ. ബുക്ക് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഉണ്ടായിരുന്നൊള്ളു അത് നമ്മളെല്ലാ രും കൂടെ പോയി ഏഹ് പോയി കണ്ടു അവിടെ സ്റ്റേ ആയിരുന്നു നമ്മള് നേര ത്തെ വിളച്ച് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാർക്കും
ആഹ് ആഹ് അങ്ങനെ മൊത്തം വൈബാക്കിയല്ലേ?
ആഹ് അതെ അതെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇനിയിപ്പോ സ്കൂള് തൊറന്നാ പിന്നെ ഇതൊന്നും നടക്കില്ലല്ലോ
ഇല്ല പറഞ്ഞു പറഞ് സ്കൂള് തൊറക്കാനിങ്ങത്തി
ആഹ് അതെ അതെ അതുകൊണ്ട് ഏകദേശവൊക്കെ പോയി ഇനിയിപ്പം ഇനി സ്കൂൾ തൊറക്കുമ്പഴത്തേക്കുള്ള കാര്യങ്ങൾ എന്തോ?
എനി ഇപ്പോ അടുത്തൊന്നും ഒരു ട്രിപ്പൊന്നും ഇണ്ടാവില്ലല്ലോ സ്കൂള് തൊറന്നാ പിന്നെ കണക്കല്ലോ സ്കൂള് തൊറക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോ സാധനങ്ങളൊക്കെ വാങ്ങേണ്ട തെരക്കല്ലേ?
ആന്ന് അത് നിനി ഈ സാധനങ്ങളെല്ലാം വാങ്ങണം അതിലുള്ള തെരക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന്
ആഹ്
ഉം പിന്നെ അവിടെ എല്ലാം പർച്ചേസൊക്കെ ചെയ്തോ?
ഉം ആഹ് പിന്നെ ആഹ് ഒരു വിധക്കായി ഞാൻ കൊറേ മീശോന്നൊക്കെ
ആഹ് ഓഹ് വേറെ ഫുഡൊക്കെ കഴിഞ്ഞോ?
ആഹ് കഴിഞ് ഫുഡ് കഴിഞ്ഞു ഇഞ്ഞ്പ്പ ചായ കുടിക്കാനുള്ള പരിപാടിയിലാ
ആഹ് ഹാ ആ ഹാ ഹാ
അങ്ങനെ അതിനുള്ള പരിപാടിയാ
ഉം ഉം ഉം
എന്തെങ്കിലും ചായക്ക് ഇങ്ങനെ കുറിക്കാൻ വേണം
വേണം ആഹ്
ഉംഹ് അങ്ങനുള്ള പരിപാടിയിലാ
ഞങ്ങളൊക്കെ ഏഴ് മണിയൊക്കെ കഴിയുമ്പഴാ ഇവിടെ ചായപരിപാടി തൊടങ്ങുന്നേ ഇവിടെ എല്ലാരു ആ സമയത്തൊക്കെ ചായ കുടിക്കത്തൊള്ളൂ
ആഹ് ഇവിടെ ഈ ടൈമാവുമ്പോ ചായ അയിന് എന്തെങ്കിലും കടി പിന്നെ ഒരെട്ട് മണിയാമ്പോളത്തേക്ക് ഭക്ഷണം ഒക്കെ വേണം ഉംഹ്
അവിടെ മഴയെക്കെ ഉണ്ടോ?
ആഹ് ഇപ്പം പാറാൻ തൊടങ്ങി നല്ല നല്ലണം വെരുന്ന്ണ്ട്
ഇന്നലെ ഞങ്ങക്കിവിടെ രാത്രി മുതലൊരു ഇന്ന് രാവിലെ ഉച്ച വരെ മഴയായിരുന്നു
ആഹ് ഇപ്പൊ വിടെ ഉച്ചവരെ നല്ല വെയിലായ് ഇപ്പൊ നല്ല മഴ പെയ്യാ തൊടങ്ങിട്ടുണ്ട്.
ഉം ഇവിടൊരുമാതിരി ഇങ്ങനെ ഇരുട്ട് മൂടി വെരുന്നു.
ആഹ്
പിന്നെന്താ? രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയോ? അതോ ഇനിയാണോ?
അത് ഇത് കഴിഞ്ഞിട്ട് വേണാ ക്കാൻ. അല്ല ചായക്ക് വേറെ വേണം രാത്രിയേക്കുള്ള ഫു
ഡ് വേറെ വേണം ഓഹ് അങ്ങനെ ആഹ് ആ ഇവിടെ പിന്നെ അങ്ങനൊന്നുല്ല ഒറ്റ ട്രിപ്പും എല്ലാത്തിനുകൂടെ.
ഏഹ് അതും തന്നെ അതാണ് നല്ലത് അതാകുമ്പെല്ലൊറ്റ ട്രിപ്പ്ല് കഴിഞ്ഞല്ലോ.
ആഹ് ഇവിടെന്നെങ്ങനെ വേറെ വേണോ നിർബ്ബന്തൊന്നുല്ല. ചെലപ്പോഴങ്ങാണും പറയും ഉം ചെലപ്പ
ഊം
പറയും നമുക്കിത്തിരിനാളായില്ലേ ചപ്പാത്തി ഒണ്ടാക്കാ ന്ന്
ആണോ ആണോ? ഇവിടെ ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി വെറൈറ്റി.
ഓഹ് ചെയ്യുന്നവരുടെ ഊപാട് വെരും. ആഹ്
ആഹ് മൂന്നുനേരം വെറൈറ്റി ഫുഡ്
ആഹ്
വേറെന്തൊക്കയാ?
വേറെ പിന്നെ ഉം ഉം ഉം പിന്നെ ഇങ്ങനെയൊക്കെ പോക്ന്ന്.
ഇങ്ങനെ പിന്നെ വീട്ട് പണിയൊക്കെ കയിഞ്ഞാ?
ആഹ് എനിക്ക് രാവിലെ എല്ലാ പണിയും തീർത്തു. ഇനിയിപ്പോ കൊർച്ചെഴു താനും പഠിക്കാനൊക്കെയുണ്ട്. പ്പഅതിൻ്റെ ഡ്യൂട്ടിയാണിനി.
ഉംഹ്
അങ്ങനിരിക്കുന്നു.
എനിക്ക്ണ്ട് എനി ക്ലാസ റ്റൻ്റയ്യാന്ണ്ട്. അയിന്റെടക്ക് എല്ലാം മാനേജ് ചെയ്ത് പോണം.
എന്റെ അത്‌ എന്നെ ക്ലാസ്സു ഹൊ ഇതും കൂടായതൊണ്ട് നടക്കുന്നില്ല.
അതെ
ഉം
എല്ലം മേനേജ്യ്ത് പോണ്ടേ അവരോട്ട ഒഹ് ണ്ടാക്കിയെടുക്കന്നെ.
ആന്നാന്ന് എല്ലാം കൂടെ പറ്റ്ന്നില്ല.
ഊം അതിന്റെടക്ക് പ്പം സ്കൂളും കൂടി ഇല്ലാതോണ്ട് മക്കളൊരു വാത്ത് ഒരു കണക്ക്ന് വിചാരിക്കും സ്കൂൾണ്ട സ്കൂള്ണ്ടാവുന്നെ ആരുന്നു നല്ലേന്.
അതെ രാവിലെ പറഞ്ഞ് വിട്ടാ വൈകുന്നേരം വരെ സമാധാന
ഹാ അതെ പിന്നെ അതിന് ശേഷല്ലേ നോക്കണ്ടു.
ഉം ഉം
ഹും
വേറെ എന്താ
ഇൻ
പിന്നെ എന്ത് പഠിക്കുന്നഹ്
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ
ആഹ് ഡിഗ്രി കഴിഞ്ഞിട്ട് പോന്നോ
ഇല്ല പ്ലസ് ടു ആണ്
പ്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് ആഹ് ആഹ് ആഹ് ആറ് മാസം
ആറ് മാസം
ഉം ഉം തീരാറായോ അന്നേരം
ഇപ്പം മൂന്ന് മാസായി
ഉം ഉം ഉം ഓൺലൈൻ ആയിട്ടാല്ലേ
ആഹ് ഓൺലൈനായിട്ട് ഓൺലൈനിലേ നടക്കൂ ഓഫ് നേരം പോക്കൊന്നും നടക്കൂല ഇല്ലേപ്പോ ഉം കിട്ടിയാത്തന്നെ എങ്ങനെയാ പോവാന്നൊക്കെയാ ആലോയ്ക്കുന്നേ
ഉം ഞാനും ഡിസ്റ്റന്റ് ആയിട്ടാ പഠിക്കുന്നേ പി ജി ചെയ്യുന്ന്
ആഹ്
അയിന്റുടെ ഇപ്പൊ ഞങ്ങൾക്ക് പ്രോജക്റ്റ് അസൈൻമെന്റും വന്ന്‌ അത് എഴുതാൻ കിടക്കണ് ഇനി പിന്നെ ഇപ്പ നെറ്റിന് കൊടുക്കത്ത് അതിന്റെ അതിന്റെ പരീക്ഷ വരുന്ന് അതിന്റെ കൂടെ ട്യൂഷനൊണ്ട് ആഹ് ഞാനിപ്പ ഇത്രയും ദിവസം ട്യൂഷൻ തൊടങ്ങിയിട്ടില്ല ഇരുപത്തഞ്ചാംന്തി മുതല് ട്യൂഷൻ തുടങ്ങാ ഇനി അതും കൂടാവുമ്പോ എന്തുവാന്ന്
അയ്യോ എല്ലാം കൂടി മാനേജ്യ്തു പോണല്ലേ
ആഹ് അല്ലാം കൂടെ നമ്മക്കെന്തേലും വരുമാനം വേണ്ടേ ഇപ്പൊ ക്ലാസ്സിനായാലും നമ്മുടെ എക്സാമിനൊക്കെ പോണോങ്കിലും എല്ലാം വീട്ടുകാരനോട് ചോ ഹസ്ബൻഡോട് തന്നെ ചോദിക്കണ്ടേ
വേണം ആർക്കാണെങ്കിലി ദേഷ്യം പിടിക്കേം ചെയ്യും അല്ലെങ്കി ചോയ്ക്കുമ്പോ
ഇന്നപ്പം പി ജിയും തീരാറായി ന്നാ ഫോർത്ത് സെം ആണ് അതേ ജൂലൈ ഒക്കെ ആുമ്പഴത്തേക്കങ്ങ് തീരും
ആഹ്
പിന്നെ നെറ്റിന് കോച്ചിങ്ങിന് പോണം പിന്നെ പിള്ളേരെ പിള്ളേരെ പഠിപ്പിക്കുന്നോണ്ട് ആഹ് ഒരു വകേല് പൈസെല്ലാം അങ്ങോട്ടുംങ് എടുക്കൻ പറ്റുന്നുണ്ട്
ആഹ് നല്ലത
അങ്ങനെ പോന്നേനിപ്പ എല്ലാരും ട്യൂഷൻ തുടങ്ങി ഞാൻ പിന്നെ ഇതിന്റെ തിരക്കാ ണ്ട് ഇരുവതാന്തി കഴിഞ്ഞ ഞാൻ ഫ്രീ ആവത്തുള്ളൂ അഹ് ഇരുപത്തഞ്ചാന്തി മുതല് തുടങ്ങാന്ന്ണം മാറ്റിവെച്ചേകു
പിന്നെ
പിന്നെന്താണ് അങ്ങനെയൊക്കെ ജീവിതം ന്നു
ഉം ഇന്നത്തെ ചെിലവിന് നമ്മള ഒപ്പിച്ച് പോകാനൊക്കെ പണിയ പാടപ്പ എന്താ ചെലവ് സാധനത്തിനെന്നേ അടുത്തുകൂടാന്നല്ല
അഹ് ഹാ
ചെലവോട് ചെലവെന്നെ. വേറെന്ത്.
ആഹ്
ഉം അപ്പഴേ പറയുന്ന് എനിക്ക്
ഹലോ ഹലോ. ഇൻക് റേഞ്ച്ണ്ടല്ലോ. ഹലോ കേൾ ആഹ് കേൾക്കുന്നില്ലേ എന്തൊ റേയ് ഹലോ കേൾക്കുന്നില്ലാ. റേഞ്ച് ഇഷ്യൂ ണ്ടോ? ഹലോ ഹലോ ഹലോ അന്ന പറ്റ്യെ ഹലോ